ആഹ
കേൾക്കാണ്ടോ
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട് എന്താ പാട് സുഖല്ലേ
ആഹ് സുഖാണ് കൊഴപ്പൊന്നുമല്ല
ഉം ഫുഡൊക്കെ കേഴക്കല കഴിഞ്ഞില്ലേ
ആഹ് ഫുടക കഴിച്ചു
ആഹ മക്കള മക്കള് വരാനായല്ലല്ലോ അവരെ കാത്തിട്ടട്ട കൊഴക്കല്ലേ
ആ ഒരു ഒരു നാല മണി നാല മണിക്ക് സ്കൂൾ ഇട്ടന്ന് നാലരക്കെ ആവുമ്പോത്തേന് ഇവിടെ എത്തും
ഉ ഉ പേടു തന്നെയണ സ്കൂളൊക്കെ മദ്രസൊക്കെ
കൊറച്ചൊക്കാണ് പോവാ വണ് ചെറിയ ആഹ് ചെറിയ ആള് ട്രാവലർ വരും വീടിന്റെ മുന്നേക്ക് വല്ിയോന് ൈസ കിൾ. പോകും
ആഹ എന്തിന ഉച്ചക്കല് സ്പെഷ്യല്
ഉച്ചക്ക് മീൻകറി അയിലക്കറി മീ പൊരിച്ചത പപ്പടും
ആ മീൻ കിട്ടണ്ടോ അപ്പൊ മീൻല്ല വലള്ളോ
മീന് ഇപ്പൊ ടൗണ പോയി വാങ്ങാ ചെയ്യ ന മീന്ന അല്ല വല്ല അലൊക്കെന്നെ എണ്ട് തോന്നണ നാന്നൂറ് രൂപൊക്കെ
ആരൊക്കെയുണ്ട് വീട്ടില്
വീട്ടില് ഞാനും ഹസ്ബൻഡും രണ്ടു കുട്ടികളും
ആഹ
കുട്ടിയല്ലാം എണ്ടാള് ഉം ആഹ അതെ ഞാൻ തറവാട്ടിൽന്ന് ഞങ്ങള ഇങ്ങോട്ട് പോുന്നതാ തറവാടമ്മടെ അടുത്ത് തന്നെയാണ് അവിടെ ഇമ്മ, ഉപ്പ, മൂത്തച്ചിയ ഒക്കെ ഉണ്ട്
ത്തെ
ആ അവര് ലോറീടെ ഡ്രൈവറാ
ആ ആ പിന്നെ എന്താ അന്റെ അന്റെ വീട്ട്ക്കൊക്കെ പോയി വീട്ട് പോക്ക്ണ്ടാ
ആഹ് അവിടെ പെരുന്നാളിന് പോയി നാല്സം നിന്ന് വന്നതാ പിന്നെ പോയിട്ടില്ല
ആ പിന്നെ സ്കൂള് തുറന്നീലെ
ആ ആ സ്കൂള് മദർസെ ഒപ്പല്ലേ അപ്പ പ്പൊ പോവാൻ പറ്റലില്ല
പിന്നെന്തൊക്കെയാ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ വൈകുന്നേരം
ഉം എന്തേലൊക്കെ ണ്ടാക്കും ഞാന് എന്തേലും വൈകുന്നേരത്തെ ഇവര് പണി കഴിഞ്ഞ് വരുമ്പോ എന്തേലൊക്കെ വേണം അപ്പ ഞാൻ എന്തേലൊക്കെ ണ്ടാക്കും
ഓരോ ദിവസം ഓരോന്നുണ്ടാക്കും പഴംപൊരിയോ പഴം വാട്ടിയതോ അല്ലെങ്കി വല്ല അടേ പൂവടേ ചെലേ ദിവസങ്ങളില് ബേക്കറിമേ പോവും അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും
ആന്തെ സ്വന്തായിട്ട് വണ്ടി എന്തായിട്ട് ഒന്നായിട്ടാണേവണ്ടി
കോറെ കോറെത്താണ്ടില് പോവാണ്
ആ ആ അപ്പൊ രാവിലെ ൻക്ക് ഇവിടെ എന്നെ മൂന്ന് മക്കള് ഹസ്ബന്റ് മാത്രം
ഉം ആ
ഉം പിന്നെ അമ്മോ
ആഹ് മോനോ
മോനല്ല ഹസ്ബൻഡ് മോന് പഠിക്കാണ് മോന് പത്താം ക്ലാസ്സിലാണ് മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടി രണ്ടാം ക്ലാസ്സില് പിന്നെ ഒന്നര വയസ്സായ ഒരു കുട്ടിയുണ്ട് ഉം പിന്നെ ആ ആഹ ഉമ്മണ്ട് അല്ല ഉപ്പണ്ട് ഉമ്മില്ല ഉമ്മ മരിച്ചിരുന്നു അമ്മായിയമ്മ ന്റെ ആ ഉ ഇപ്പൊ തറവാട്ടിലാണ് തറവാട്ടില് എന്താണ് എളേച്ചന്റെ വീട്ടില്
ആ ആ
ഉം പിന്നെ ആ ട്ട്ക്ക് പോയി നിന്ന് പെരുന്നാക്ക് പോയതാ പിന്നെ പോയിട്ടില്ല എന്താപറയ ഇസ്‌കൂള് മദ്രസെള്ള കാരണം മുടങ്ങൂന്ന് മോൻ പത്താം ക്ലാസ്സായ കാരണം ഞാറാഴ്ച ശനിയാഴ്ചൊക്കെ ട്യൂഷനാ
ആ ആഹ് എന്താങ്ങക്ക് ഉച്ചക്ക്
ഉച്ചക്ക് ഞക്ക് മത്തിയാണ് കുമ്പളങ്ങ കറി മത്തി വറുത്തത് പയറുപ്പേരി പപ്പടം ഒക്കെണ്ട്
ത്രം മത്തി വറുത്തത് അടിപൊളിയാ നല്ല കോമ്പിനേഷൻ ക്കിഷ്ടാണ് കുമ്പളങ്ങ കറീക്കെ ഇഷ്ടാണ് മീൻ കറീനെ കാട്ടൊക്കെ ഇഷ്ടം കുമ്പളങ്ങ കറി ഇഷ്ടം
ആ
ഇവ്ടെ ഇവ്ട്ത്തെ ക്കാക്ക് ഓല്ക്ക് മീൻകറിയാ ഇഷ്ടം കുമ്പളങ്ങാക്കറിയൊന്നും അങ്ങനങ്ങട്ട് കൂട്ടൂല്ല ഞാൻ അധികം മീൻകറിയാവും ന്റെ വീട്ടിലൊക്കെ പോയിട്ട്ണ്ടെങ്കിൽ അവിടെ അധികം പ പച്ചക്കറിയാവും കുടു കുമ്പളങ്ങക്കറിയൊക്കെയായിറ്റ്
അതെ പിന്നെ അന്റെ വീട്ടില് ആരെക്കെ ആരൊക്കെണ്ടവിടെ
അവിടക്ക് നാല് താ തരും ഒരാങ്ങളേം ഉമ്മിപ്പിയൊക്കെ ഉണ്ട് എല്ലാരും കല്ല്യാണം കഴിച്ചു ആങ്ങള കല്യാണം കഴിഞ്ഞു
പിന്നെ എന്താ മഴ ഉണ്ടപ്പ ഇന്ന അവിടെ
ഇന്ന് മഴ ചാറിട്ടും പോയിട്ടും ഒക്കെയാണ് മഴ ചെറുതായിട്ട് ചാറലുണ്ട് ഇപ്പൊ ഒന്ന് തോറന്ന് അതാണ് രാവിലെ നിറച്ചൊക്കെ ഇടിയൊക്കെ മൊറഞ്ഞിട്ട് ഇടിയൊന്ന് പൊട്ടൊക്കെ ചെയ്തു
പണിയൊക്കെ നേരത്തെക്കെ കഴിയോ
പണി ആ ഒരു മണി ഒരു മണിയൊക്കെ ആവുബോതിന് കഴിയും മക്കള് ഒമ്പത് ഒമ്പത
എന്നും തൊടക്കുവോ
എന്നും തുടക്കുംഇങ്ങള് എത്ര കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കൊണ്ട് ഉള്ളേക്ക് വന്നാൽ അപ്പോൾ തുടച്ചിട്ടില്ല ചി തോന്നൂല അപ്പൊക്കെ തുടക്കണം നമ്മള് വെയ്യാച്ചിട്ട് ഇരുന്നാലും തുടക്കാതെ പിന്നെ നമ്മള് ആ കുളിയൊക്കെ കഴിഞ്ഞു ഉള്ളിക്കട് കയറിയാ പിന്നെ നമ്മൾ തുടക്കാത്തതിൻ്റെത് അറിയാം
പോസിറ്റീവ് എനർജിയാണ്
ആഹ അത് അങ്ങനെ തന്നെ ആ അതേപോലെ മുറ്റടിച്ചാലും അതെ നമ്മള് മുറ്റഒരു ദിവസം കാതിരുന്ന് നമ്മളെല്ലാതും കഴിഞ്ഞട്ട നമ്മൾ സിറ്റൗട്ടിലൊക്കെ വന്ന് മുറ്റത്ത് അങ്ങ് നോക്കുമ്പോ ഒരു ഇത്ട്ടൂലാ ആഹ അതൂടിയങ്ങോട്ട് ചെയ്യായിരുന്നു തോന്നുന്നു ഞമ്മക്ക്
ചെടി ചെടി
ആ ചെടിക്കെ ഉണ്ട് ഞാന് ചെടികളൊക്കെ വെക്കണേ നല്ല ഇഷ്ടാണ് പത്തുമണി ചെടി റോസ് അങ്ങനെ ഉള്ളത്തെക്കെ ഞാൻ കാണുമ്പോ ഞാൻ കൊണ്ടും പിന്നെ എന്റെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടും തെച്ചി നമ്മ കളർ തെച്ചികളൊക്കെ ഉണ്ടല്ലോ
ആ ആ ആ
പിന്നെ കാശിത്തുമ്പ അങ്ങനെയുള്ള പൂവുള്ള ചെടികളൊക്കെ ഞാൻ നല്ല വക്കലുണ്ട്
അതെ ആ ആ ഉ പിന്നെന്താ റോഡിന്റെ അടുത്താണ് വീടൊക്കെ
ആ നല്ല മെയിൻ റോഡല്ലാ സാധാ റോഡാണ് കുറച്ച അങ്ങോട്ട് പോക്കട്ടന്നാലും റോഡിന്റെ വക്കതന്നെയാണ് വണ്ടികളൊക്കെ നല്ല പോകും എന്റെ മുന്നേക്കന്നെ സ്കൂൾ കുട്ടികൾ വരഞ്ഞ് നമ്മള് മുറ്റത്ത് നിന്നാ മതി വണ്ടി ഇറക്കാൻ
പിന്നെ കോ കോറിയില് ഞങ്ങൾക്ക് രാത്രിലൊക്കെ ചോറന്നേ ആ സ്‌പെഷ്യലുണ്ടാകും ചില ദിവസം പുങ്ങളില് ചോറ് കുറവുള്ള രസം ദോശ ചൂടിയാല അങ്ങനെ ഇക്കക്കെ വരുമ്പോ ഇപ്പ പൊറോട്ടട് മീൻ മുളകിട്ട് വയ്ക്കോ പച്ചക്കറിയൊക്കെ ണ്ടെങ്കിൽ പൊറട്ടേ ചെൽപ്പം കൊണ്ടരും അപ്പോം
ആ അല്ല ഞാനും അങ്ങനെ തന്നെ ചോറാണ് അധികവും അപ്പോ ഇനി നമ്മൾ ചോറ് ചെലപ്പം കുറച്ച് കമ്മിയായ ദിവസോ അല്ലെങ്കൽ ഇനി എന്തേലും അങ്ങനെ മീൻകറിയോ ബീഫോ അങ്ങനൊക്കെ ഉള്ള ദിവസം പൊറോട്ടെ അങ്ങനെ അല്ലെങ്കി അപ്പ പുട്ടോ അങ്ങനൊക്കെ ഉണ്ടാവും
ഉം ഉ രാത്രി നേരത്തെ കെടക്കുവോ
ആഹ് ഞങ്ങൾ നേരത്തെ കിടക്കും കുട്ടികൾ ആ നേരത്തെ പോണാരുന്നു പിന്നെ കുട്ടികൾ നേരത്തെ ഉറങ്ങും ഒമ്പത് ഒമ്പതരെടെ ഉള്ളിൽ ഓൽ ഉറങ്ങും പിന്നെ ഇപ്പ എന്താ കാത്തിരിക്കണവെച്ചിട്ട് ഞങ്ങളും നേരത്തെ ഉറങ്ങും നേരത്തെ നീക്കും വേണം ഈ പറിമ്പോലെ പോകുമ്പോഴത്തിനും
ഉം രാവിലെ ചായയും കടിയുംകുടിക്കാതെ അവ്മും പോക്ക് ലെ
അല്ല ആ കുട്ടി ചെറിയ ആള് മാദ്രസയൊക്കെ ഉണ്ട് ഓ എനിക്ക് എന്തങ്കിലിമൊക്കെ ബിസ്ക്കറ്റ് അങ്ങനെ എന്തങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എണിക്കുമ്പോതന്നെ ബിസ്ക്കറ്റ് ഉണ്ടന്ന് ഒക്കെ പറ പറഞ്ഞാൽ വേഗം നീക്കുംഓന് മദ്രസെക്ക് പോവുമ്പോ അല്ലാത്ത ദിവസം നമ്മളെ സാധാ കടിയൊക്കെ ആണെങ്കിൽ ഓന്ക് വലിയ ഇഷ്ടാത്തോ എന്നാ അത്ണ്ട് ഇത്ണ്ട് എന്നൊക്കെ പറഞ്ഞ് നീൽപ്പിച്ചോ ഓൻ വേഗം നീക്കും പിന്നെ ഒരു ചെല ദിവസം ഞങ്ങൾ ഇവര് പണിക് പോകുമ്പോ അഞ്ചു മണി പോകും അല്ലെങ്കിൽ ആറ് ഏഴ് ഏഴ് വരെ ഒക്കെ പോവും ഏഴ് മണിക്കൊക്കെ പോകണ ദിവസമാണെങ്കിൽ ചായയും കടിയും ആക്കും അല്ലെങ്കിൽ വെറും നല്ല പാൽ ചായയും അങ്ങനെ എന്തേലുമൊക്കെ കേക്കോ അങ്ങനെഒകെ കൊടുന്നുവെക്കുമ്പോ കേക്കോ നല്ല കേകോ അപ്പൊ അതെന്തേലുംഒക്കെ തിന്നു പോകും
ഉം ഉം ഉം
പിന്നെ ഞാനും കുട്ടിയാളും ഇണ്ടാവും.
ഡ്രെസ്സൊക്കെ ഡ്രെസ്സൊക്കെ എപ്പോഴും ഇടുകുവോ.
ആ ഡ്രെസ് ഇപ്പോ പെരുന്നാൾക്ക് ഇടുത്തു.
ഉ ഉ ആഹ്
ഉ ഞങ്ങൾ ഡ്രസ്സ്‌ ഏയ് അങ്ങനെ ഞാൻ ഓൺലൈനിൽന്ന് ഞാൻ പർച്ചേസ് ചെയ്യലില്ല. അത് ബട ഇഷ്ടല്ല ഇല്ലല്ല ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് ചെയ്യന്നേ അല്ലാതെ ഇങ്ങനുള്ളത് ഞാൻ അതുവരെ വാങ്ങിട്ടില്ല. ഒരു സാ ഒരു സാധനും ഡ്രസ്ന്ന് മാത്രമല്ല ഒരു സാധനും.
അയിന് സമ്മയ്ക്കൂല.
മ്മ് മ്മ്
ഞാൻ ഡ്രസ്സ് ചെറുതായിട്ടൊക്കെ ഞാൻ തുന്നും ഞാൻ അടിക്കും.
അടിക്കൂലേ ആ പൊറത്ത്ക് പൊറത്തക് അടിച്ചു
ആഹ് പുറത്തൊക്കെ ചെറുതായിട്ടൊക്കെ അടിച്ചു കൊടുക്കും ആ മാക്സി അങ്ങനെ ഷെയ്‌പ്പാ ആാക്കാനൊക്കെ കൊണ്ടാരും ടോപ്പ്. കൈ വെട്ടാനും അടിക്കാനും ചുരിദാറ ചുരിദാർ അടിക്കൊക്കെ ചെയ്യും പക്ഷെ. ഏ ഇല്ലല്ല ഞാൻ പ്ലസ് ടു പ്ലസ്ടു കഴിഞ്ഞു പിന്നെ കല്യണം കയിഞ്ഞു അങ്ങനെ പോന്നതാ പഠിക്കാനൊക്കെ താല്പര്യ ഉണ്ട് പ്ലസ്ടു ഒകെ പാസ്സായിട്ടാ കല്യാണം കഴിഞ്ഞത് ഇബടെ ഇഷ്ടല്ല. പുറത്തൊക്കെ പോയിട്ടുള്ള പഠിക്കാനും ഇഷ്ടമില്ല വർക്ക് ചെയ്യാനും കുഴപ്പമില്ല ഉള്ളിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ. ചെയ്യ അപ്പോ ഞാൻ പത്താം ക്ലാസ്സാ ഇപ്പോ വെക്കേഷനിൽ കുറച്ചൊക്കെ തുന്നാം എൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികൾ പോകുമ്പോൾ നല്ല നല്ല ഇഷ്ടമായിരുന്നു ഇന്റോടെ. വീട്ടില് മിഷീൻ ഇണ്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കാൻ പോട്ടെ പോട്ടെ ചോയ്ച്ചിട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് രണ്ട് മാസം. അങ്ങനെ അറിയണെമെ വെച്ചിട്ട് ചെയ്യണ. അപ്പൊ പിന്നെ യൂട്യൂബിൽ എല്ലാതും ഉണ്ടല്ലോ. അതില് കണ്ട് ഇങ്ങനെ പഠിച്ചിട്ടാപോ ഞാന് ചുരിദാറൊക്കെ അടിക്കാൻ വയ്ക്കും പക്ഷെ നമക്ക് പഠിക്കാ നേരമില്ല കുട്ടികളെ നോക്കലും.
ആഹ് ചെറിയ ചെറിയ കുട്ടിക്ക് എത്ര വയസായിക്ണ്.
ഓൻ ഒന്നില ഓൽക്കൊക്കെപ്പോ ഇപ്പൊ പഠിപ്പി ഒന്നിലാണ് ഒന്നില് ആറു വയസ്സാ മൂത്താള് ഏഴിലും. അപ്പോയിപ്പോ കുട്ടിക്കൊക്കെ പഠിപ്പിച്ച കൊടുക്കേണ്ട സമയല്ലേ നമ്മൾ. ഒന്നാം ക്ലാസിലൊക്കെകുമ്പോ അക്ഷരങ്ങളൊക്കെ പഠപ്പിക്കേണ്ട അപ്പൊ നമ്മൾ ഓലെ. നമ്മളെ പണി നോക്കി പോയ ഓലവിടെ ഇതാവൂലേ. അപ്പൊ ഞാൻ അടിക്കാനൊന്നും നിക്കലില്ല.
മം ഉം ഉം ഇന്ന് മഴ ഇണ്ടോ അവിടെ.
ഇന്ന് ചെറുതായിട്ട് മഴ ഇണ്ട്. ചാറി കൊണ്ട് ഇണ്ട്പ്പോ. ഉ നല്ല മഴയില്ലട്ടോ. ചെറിയൊരു ചാറ്റൽ മഴെന്നെള്ളു
നിനക്കിത് ചോർ ചോർന്ന് പറയില്ലല്ലോ
ഇന്ന് അയലക്കറി അയ്ല പൊരിച്ചതും പപ്പടും ഉണ്ട് ആ
ആഹ് ആഹ് ഇവിടെന്ന് മഴ കുറവാണ് ഇർട്ടുട്ച്ച്കാണ്ട് ഇ മൂടി പിടിച്ചു കാണ്ട് മഴ പെയ്തിട്ടില്ല ഇന്നലെ രാവിലെ നല്ല മഴയാരുന്നു ഇടിംമഴയും ആയിരുന്നു
ആഹ് അത് ഇവ്ടുക്കുംണ്ടായി ഇന്നിപ്പോ മഴ ചാർന്നുണ്ട് തോരുന്നുണ്ട് അങ്ങനെയ
ഉം ഉം ഉം എന്നാ ഓക്കെ ന്നാ ശരി വെക്കാ
ആഹ് ആ എന്നാ ശരി
ആഹ് ആഹ്